ആ പറ.
ഇടക്ക് കട്ടാക്കിയോ.
ആകട്ടായി ഉം ഉം പറയ്. ഉം നമ്മളെന്താ പറഞ്ഞോണ്ട്ന്നെ ഞാൻ ഭക്ഷണം. നേരത്തെ കഴിച്ചു ഞാൻ രാവിലെ കഴിച്ചില്ലേ ഞാൻ കൊറച്ച് ലേറ്റ് ആയി എണീക്കാനായിട്ട്. കുഞ്ഞ് ഉറങ്ങുല്ല രാത്രിയിലേ അവൾ ഇന്നെലെ. ഒന്നെകാല് വരെ അവള് ഉറങ്ങാതെ ഇര് ന്ന് അത് കഴിഞ്ഞിട്ടാ ഒന്ന് ഉറങ്ങിയത്. കളിക്കയായിരുന്നു ആ ആ ആ പിന്നെ പാല് കുടിക്കലും രാ രാത്രി മൊത്തം കാരണം ഉറങ്ങാൻ പറ്റില്ല അത് കാരണം രാവിലെ എണിക്കാൻ കുറച്ച് ലേറ്റ ആയി.
ഉം.
ഞാൻ പിന്നെ രാവിലെ ഒന്നും കഴിക്കാൻ നിന്നില്ല ഉച്ചിക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി. ചായ ഉണ്ടാക്കി കുടിച്ചു ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു നിക്ക ഹും അത്‌ കാരണ ചോറ് ഞാൻ നേരത്തെ കഴിച്ചു.
അതെ കളി ചിരി.
കളി ചിരി ബഹളം ആണ് ഹും ആ കൊറ ഉറങ്ങുല്ല അത് പങ്ങനെ ഒരു ശീലമായി പോയി രാത്രിയില് ലേറ്റ് ആവുക. രാവിലെ കിടന്ന് ഉറങ്ങാ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ആണെങ്കി ലും ഉറങ്ങിക്കോളൂ. അങ്ങനെയാണ് ഇനി ആ ശീലമൊക്കെ എങ്ങനെ മാറ്റിെടുക്കുംന്ന.
കൊറച്ച കഴിഞ്ഞാ മാറും.
ഉം സ്കൂളൊക്കെ വിടാറാകുമ്പോഴായിരിക്കും പാട്.
പല പിള്ളേർക്കും പല സ്വഭാവ ആയിരിക്കല്ലോ...
ആഹ.. ഇന്ന് ഇപ്പോ എന്താവുംന്ന് അറിയത്തില്ല രാവിലെയ ആണ ഉറക്കം..
രാവിലെ കുറച്ചു നേരം ഉറങ്ങു ന്നതോണ്ട് പ്രശ്നം ഇല്ലാ കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങൂല്ലേ...
ആഹ കിടന്ന് ഇറങ്ങും....
രാത്രി ഉർക്കം കിട്ടുന്നുണ്ടാവില്ല...
രാത്രിയില് ഒന്നും ചിലപ്പോ ചില സമയത്ത് ഉച്ചക്ക് ഉറങ്ങൂല്ല... ഇന്നലെ ഉച്ചക്ക് ഉറങ്ങിയില്ല എന്നിട്ട് വൈകിട്ട്... രാത്രി ഒരു ഏഴ മണിയൊക്കെ ആയപ്പം ഉറങ്ങാൻ വാശി പിടിച്ച് കിടന്ന ഉറങ്ങിയതാ... അത് കാരണം പിന്നെ നമ്മള് കിടക്കുന്ന സമയം ആവുമ്പോഴത്തേക്കും അവള് എണീറ്റ് കളിയാ.. ഉറങ്ങൂലല്ലോ അ കാരണം ഞങ്ങക്കും ഉറങ്ങാൻ പറ്റിയില്ല...
ഉം കഴിക്കോ കൊടുത്താല് കഴിക്കോ..
ഭക്ഷണം കഴിക്കുലാ...
എന്താ ഇൻകുറു ഇണ്ടാക്കുന്നേ..
ആ ഒരു സാധനം അങ്ങനെ ഒന്നും കഴിക്കൂല ഇന്ന് കൊടുത്താ പിന്നെ നാളെ കഴിക്കൂല്ല..
ഉം
ഇപ്പൊ പിന്നെ ഈ ഓട്സ് ഓട്സ് മാത്രം കഴിക്കും ഇപ്പൊ ഇപ്പൊ ക്കെർ.. കുറച്ച് നാളായിട്ട് ഓട്സ് മാത്രം കഴിക്കും പാലക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അത്..
അതെ ഗോതമ്പത്തിൻന്റെ ഗോതമ്പ.. ഗോതമ്പത്തിന്റെ നൂർക്ക്ല്ലേ ഗോതമ്പത്തിന്റെ നൂർക്ക്..
ആഹ് ആ നുറുക്ക് ഗോതമ്പ് ആ..
അദ്ലേ അത് വെള്ളത്തിലിട്ട് വെക്കാ ഒരു മണിക്കൂർ..
ആഹ...
നല്ലോണ്ണം കഴുകിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം.. കുറച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലോണ്ണം ആ വെള്ളത്തിൽ തന്നെ നല്ല പോലെ നമ്മളെ കൈക്കൊണ്ട് തന്നെ നല്ല പോലെ.... അങ്ങനെ..
ആ
ഞരടി ഞരടി ഞരടി ഇങ്ങനെ അതിന്റെ ചാറ്മാത്രം എടുക്ക നല്ലോണം അരിപ്പയിൽ അരിച്ചിട്ട് നല്ലോ ണം എടുത്തിട്ട് അത് പിന്നെ കൽക്കണ്ടം ആ ആ ച ചാറ് മാത്രം എടുക്കാൻ പാടോ ആ മാത്രം അത് നല്ലതാ പിള്ളേർക്ക് രുചി നല്ലോ ആ ആ അതൊന്നും ഉണ്ടാക്കി കൊടുക്ക നല്ലതായിരിക്കും ആ അതിന്റെ അതിന്റെ നമ്മള് ലേശം ഒരു ഗ്ലാസ് വെള്ളത്തിലക്കെ ഒ ഒരു ഒന്നര ക്ലാസ് വെള്ളത്തിലൊക്കെ ഇടുവാ ചെറുത് നമ്മൾ ഒരു കൈ രണ്ട് പിടി അല്ല ഞാൻ പറഞ്ഞു തരാം അത് നല്ലോണം ആ നല്ലോണം അ പിഴി ഞ്ഞ്അതിന്റെ ചാറ എടുത്തിട്ട് നമ്മള് തവി വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് ഇതില് കൽക്കണ്ടല്ലോ നല്ലത് പിള്ളേർക്ക് ആകൽക്കണ്ടം കൊറച് നെയ്യയില്ലേ
ആ ആ ആ
ആ അതും കൂടെ ഇട്ട് നല്ല കുറുക്കാക്കിയിട്ട് ഒരു ലേശം പാലൊക്കെ വേണങ്കി ചേർക്കാട്ടോ
ആ
കൊടുത്തു നോക്ക്
ഉം ഇപ്പൊ ഒരു സാധനം അങ്ങനെ ഈ ആറുമാസംഒക്കെ ആവുമ്പോ അങ്ങനവാടി
ആ അതൊക്കെ കഴിക്കാനും ഭയങ്കര
അതൊന്നും കഴിക്കൂല്ല ആ അതൊന്നും കഴിച്ചിട്ടേ ഇല്ല റാഗി കായപ്പടി ഒക്കെ വാങ്ങിച്ചിട്ട
ഇതൊരു വിധം പിള്ളേർക്ക് ഞാൻ ഞാൻ കൊച്ചിനെ കൊടുക്കുന്നതായിുന്നേ നല്ല ഇഷ്ടായിരുന്നു അപ്പം മാറ്റി മാറ്റി അങ്ങനെ കൊടുക്കുമ്പോ ഇഷ്ടപ്പെടും ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്ക്
ഉം ഇപ്പൊ ഞങ്ങള് പോളിയോ നോ കൊടുക്കാൻ പോ യപ്പോഴത്തേക്കും വെയ്റ്റ് നോക്കിയപ്പോ തന്നെ വെയ്റ്റ് കുറവ അന്നേരം ഞാൻ പറയേയും ചെയ്ത് അതിനൊന്ന് വെയിറ്റ് വെക്കാൻ എന്തോ കൊടുക്കുന്ന് ഒരു സാധനം അതങ്ങനെ കഴിക്ക ക്കൂല്ല വല്ല കഞ്ഞിയായിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇച്ചിരിയൊക്കെ കഴിക്കുന്നല്ലാതെ
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് റിസൾട്ട് പറയണേ
ട്രൈ ചെയ്ത് നോക്കാ മധുരം ഉള്ളതൊക്കെ ഇഷ്ടപ്പെടും മധുരം ഉള്ളൊക്കെ ഇഷ്ടാണ്
ആ മധുരം കൽക്കണ്ടം കൽക്കണ്ടം മാത്രം ചേർ ക്കാവു അല്ലാതെ നമ്മള് ശർക്കരയും ആ ശർക്കരയും ചേർക്കാം പക്ഷെ ശർ ശർക്കര കൂടുതൽ ചേർത്തുണ്ടെങ്കിൽ അവർക്ക് വയറ് കൊറ ക്കും
ആ
ചെറിയ കഷ്ണം ശർക്കരെ കൽക്ക അതിന്റെ കൂടെ കൽക്കണ്ടത്തിന്റെ കൂടെ ഒക്കെ ചേർക്കാം
ആ ആ അങ്ങനെ ചേർക്കല്ലെ ഉം ഉം ഒരു സമയം മൊത്തം വെള്ളം കുടിക്കാവുകയായിരുന്നു വെള്ളം കുടിക്കൂല്ല
ആ
വെള്ളം കുടിക്കണം ആഹ് വെള്ളം കുടിക്കത്തേ ഇല്ല ആ വെള്ളം കുടിക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ വെള്ളം കുടിക്കല് റെഡിയായപ്പോ ഫുഡ് കഴിക്കല് ഇനിയിപ്പ എല്ലാരും പറഞ്ഞു പാല് കൂടിയൊക്കെ എങ്ങനേലും നിർത്തണം നിർത്തിയാലേ കഴിപ്പ് തുടങ്ങുള്ളൂന്ന് പറഞ്ഞു
നിർത്തിയാ മതി വേഗം നിർത്തിച്ചാ മതി രണ്ടു വയസ്സായില്ലേ ഇനിയിപ്പോ ഒന്നും അതിനകത്തുനിന്ന് കിട്ടാനില്ല
ആ
എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ടേ മെല്ലങ്ങനെ നിർത്തിക്കാം കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ മധുരം കൂടും അപ്പൊ പിന്നെ അവര് തിരെ നിർത്താൻ കൂട്ടാക്കൂല
ആണല്ലേ
അങ്ങനുണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് മെല്ലെ മെല്ലെ അങ്ങനെ നിർത്തിയാ മതി അത് കഴിഞ്ഞാൽന്നെ
എന്നോട് ആ ആ അമ്മയൊക്കെ പറഞ്ഞ് നിർ ത്തിക്കോ ഇപ്പ രണ്ട് വയസ്സ് ആയില്ലേ അതുവരെ കൊടുത്താ മതി ഡോക്ടേഴ്സും അങ്ങനെല്ലേ പറയുന്നത്. ഇനിയിപ്പോ കൊടുക്കേണ്ട കാര്യം ഇല്ല എങ്ങനെലും നിർത്തിക്കോ നിർത്തി ട്ട് പതുക്കെ പതുക്കെ അപ്പം കഴിച്ചോളും വിശക്കുമ്പം കഴി ച്ചോളും പാല് കുടി നിർത്തുമ്പോ തന്നെ ആഹാരം കഴിച്ചോളും.
കഴിച്ചോളും എന്താറിയോ അത് നിർത്തി കഴിയുമ്പം നല്ല പോലെ ലേശം ചോറൊക്കെ നല്ല നല്ല വേവണം വെന്ത ചോറ് നല്ല പോലെ പിന്നെ ലേശം തോരനോ കുറച്ച് ഉപ്പ് ലേശം വെളിച്ചെണ്ണ അതൊക്കെ നല്ല ചേർത്തിട്ട് കുറച്ച് കുറ ച്ച്‌ വല്ലാണ്ട് നല്ല കട്ടിയില് കൊടുക്കരുത്. ലേശം ലേശം അങ്ങനെ കൊടുത്ത് ശീലാക്കണം. അങ്ങനെകുമ്പോക്കെ കുറച്ചേ കുറച്ചേ തോനൊന്നും കഴിക്കില്ലല്ലോ അവര് ചെറുതല്ലേ അപ്പൊ ലേശം ഒരു രണ്ടോ മൂന്നോ വാ
ആ അത്രക്കെ അത്രക്കെ തന്നെ കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലുക്കെ ഞാൻ കൊടുക് ക്കുമ്പം തന്നെ കഴിക്കുന്നത്
ഉം കൊറച്ച് വെള്ളം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിപ്പിക്കാ
ഉം ഒന്നും കഴിക്കത്തില്ല അയ്നിപ്പം എല്ലാരോടും ഇങ്ങനെ ചോദിക്കും എന്തൊക്കെയാ കൊടുക്കുക എന്താ ചെയ്യാന്നൊക്കെ.
ആ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വരണം
ആഹ് ഒന്നാതെ ഒന്നാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങൾ ഇവിടെ തനിയെ ല്ലെ വേറെ ആരുല്ല ഞങ്ങക്ക് എന്തെങ്കിലൊക്കെ ഒരു കറി മതി ന്നുള്ളത് ശീലിച്ചതാ കുട്ടിയാകുന്നതിന് മുന്നേക്കെ ഞങ്ങൾ രണ്ടുപേരും ഒണ്ടാരുന്നപ്പഴേ ഞങ്ങക്കങ്ങനെ എന്തെങ്കിലൊക്കെ കറി മതി. എല്ലാ കറികളൊന്നും വെക്കുവേല്ല അപ്പൊ ഇവളായപ്പോ ഇവക് പ്പ എല്ലാ കറികളും ഒന്നും അറിയത്തുല്ല ഞങ്ങൾ വെക്കുന്ന എന്തെങ്കിലൊക്കെ കഴിച്ചു കഴിച്ചല്ലേ ശീലം. അത് കാരണം ഇപ്പ എല്ലേ ഏ ഇപ്പം ഇപ്പം എന്നോട് വീട്ടിന്നൊക്കെ എല്ലാരും പറഞ് നീ കറികളൊക്കെ ഓരോ ദിവസം ഓരോന്നോരോ ന്ന് ഒണ്ടാക്കി അതിന് കൊടുക്ക് എന്നാലേ അത് പഠിക്കുള്ളു ഓരോ കറികള് ടേസ്റ്റ് അയ്നറിയ ത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം സ്കൂളിലൊക്കെ പോകാൻ തൊടങ്ങിയ കൊടുത്ത് കഴിഞ്ഞാ ഒന്നും കഴിക്കത്തില്ല. ന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം കറികളൊക്കെ വെച്ച് കൊടുക്കാന്നോക്കി എന്നാലും കഴിപ്പ് ഇല്ല.
ഞാൻ അടക്കം ഇനി വെശപ്പില്ലാഞ്ഞിട്ടാണോ
ഉം
മെയിനായിട്ട് താണ് കരഞ്ഞ് കഴിഞ്ഞാൽ പാല് കിട്ടും പാല്‌ കുടിച്ച് വയറ് നിറച്ച് കെടക്കും.
ഉം
ഉം അങ്ങനെയൊക്കെയാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ
പിന്നെ കഴിക്കാന് അവര് ആ അത്ര നല്ലതാണല്ലേ
ഉം അവള് കുറുക്കൊന്നും ചെറിയ കുറുക്കു കഴിക്കേണ്ട പ്രായത്തിൽ പോലും അവളൊന്നും കഴിക്കൂല്ല. അന്നേരവേ ഈ സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ട വില്ല. ഈ കായപ്പൊടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് പോകുവായിരുന്നു. വെറുതെ അവിടെരിന്നിട്ട് പോവായിരുന്നു. പിന്നെ റാഗിയക്കെ വാങ്ങിച്ച് പൊടിച്ച് വെച്ചിട്ട് ഇഷ്ടപ്പെടൂല്ല റാ
ഒരു വിധം പിള്ളേർക്കൊന്നും അതിന്റെ രുചി ഇഷ്ട്ടപ്പെടൂല്ലല്ലോ.
റാഗി പൊടിയായിട്ട് വാങ്ങിച്ചിട്ട് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആന്ന് വിചാരിച്ചിട്ട് അതല്ലാതെ വാങ്ങിച്ചിട്ട് നമ്മള് വീട്ടില് വറുത്തുപൊടിച്ചു നോക്കി ഏ അരച്ചു കൊടുത്തു നോക്കി ഒരു രക്ഷയയും ഇല്ല അതൊക്കെ പിന്നെ ഞാൻ നിർത്തി ത്തി വോണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പം പരീക്ഷിച്ചോണ്ടിരിക്കുന്നതാണ് ഈ ഓഡ്സ് അതിലാണിപ്പം വല്യതായിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് പാലൊക്കെണ്ടല്ലോ നമ്മള് വീട്ടില് തിളപ്പിച്ചു കൊടുത്താലും കുടിക്കത്തില്ല ചായയാണ് ഇഷ് ടം ചായ ചായക്ക് വഴക്കൊണ്ടാക്കും ആ ചായക്ക് വഴക്കൊണ്ടാക്കും ഞങ്ങള് ചായ കൊടുക്കായിരുന്നേ ആറുമാസക സമയം തൊട്ടേ ചായ ഇഷ്ടമായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു ചായ കൊടുക്കെ ചെയ്യരുത് ചായ കുടിച്ചാ ശരീരത്തിൽ അയണൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു അയെൺ കണ്ടന്റും ക്കെ പോകും ചായ കൊടുക്കരുതെന്ന് പറഞ്ഞു പാൽ കുടിക്കൂലായിരുന്നു ഇപ്പ ഈ ഓഡ് ഓട്സ് കുടിക്കാൻ തൊടങ്ങിയപ്പം ഓട്സിനകത്ത് പാലൊക്കെ ഇട്ടിട്ട് കൊടുത്തപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അറിഞ്ഞറിഞാനിപ്പം ചെല ദിവസം കൊടുത്താ കുടിക്കും പാലായിട്ട് അല്ലാണ്ടൊന്നും കുടിക്കൂല്ല ഞാനീങ്ങനെ ആലോചണ്ട് ഇ പാലിൽവല്ലോ പൊടി എന്തേലൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും വാങ്ങിച്ചാലെന്നൊക്കെ ആ അങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ഡേയ് സും ബദാമും ഒക്കെ പൊടിയായിട്ടുള്ള മിക്സ് കിട്ടുല്ലോ അങ്ങനെ എല്ലാം പൊളിച്ചിട്ട് കൊടുക്കണം ന്നൊക്കെ വിചാരിക്കുന്നു
അത് കുറച്ചും കൂടി നല്ലതാ അതൊക്കെ ആകുമ്പോം പിന്നെ കയ്ക്കും
ഉം തടിയില്ല വെയ്റ്റും തീരെ കൊറഞ്ഞു അപ്പൊ ഇപ്പഴത്തെ പനിയും കൂടെ ഭയങ്കര പനി ല്ലായിരുന്നോ അതുകൂടെവന്നപ്പോഴത്തേക്കും തീരെ മെലിഞ്ഞു
അതെ
ഉം എപ്പഴാ ഫുഡൊക്കെ കഴിക്കുന്നെ ആഹ
പുള്ളി വന്നിട്ടുണ്ട് ഭക്ഷണം അല്ല കഴിക്കാൻ വേണ്ടീട്ട് എടുക്കുവാ
എടുക്കുവാർന്നോ
ഭക്ഷണം കഴിക്കാൻ വന്നു അപ്പൊ പിന്നെ
ആഹ ആ എന്നാ ശരി ഫുഡ് കഴിക്കി പിന്നെ നമുക്ക് ഫ്രീ ആവുമ്പോ വിളിക്കാം ഓ ശെരി